ആഹ് ആഹ്
പിന്നെ ഞങ്ങളൊരു പരസ്യം കണ്ട് വിളിച്ചതാണ് പോത്തിനെ വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട്.
ആഹ് ഞങ്ങ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഇങ്ങക്ക് എങ്ങനെ വേണ്ടത് ഞങ്ങക്ക്പ്പൊ സാനം സ്റ്റോക്ക് കൊറവാണ് ഒന്നാമത് ഈ തമിഴ്നാട്ടിലും മറ്റും പ്രശ്നങ്ങളാവണതോണ്ട് വല്ലാതെ സാനം കിട്ടാനില്ല. ഇങ്ങക്ക് എങ്ങനെയാണ് വാണ്ടത്?
പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യണ്ടായിരുന്നു കാരണം ഇവടെ ബലിപ്പെരുന്നാൾ അടുക്കാണല്ലോ അപ്പൊ അയിന് വേണ്ടീട്ട് ഇപ്പൊ ഞങ്ങളൊരുപാട് അന്വേഷിച്ചു പക്ഷെ പല സ്ഥലത്തും ഒന്നെങ്കി വെല കൂടുതലായിരിക്കും അല്ലെങ്കിൽ വെലക്ക് യോജിച്ച സാധനം അല്ലെങ്കിൽ പോത്താണ് കാളെ കിട്ടാനില്ല അപ്പോഴാണ് ഇവടെ പരസ്യം പത്ര ത്ത് കണ്ടത് അപ്പൊതെവടെ സ്ഥലം എങ്ങനെ കാര്യങ്ങളൊക്കെ
ഇത് മേലാറ്റൂരാണ് മലപ്പുറം മേലാറ്റൂര് ഇവിടെ പോത്ത് സ്റ്റോ ക്കില്ല നമുക്ക് അതികം മൂര്യാ വരുന്നത് ഇങ്ങക്ക് അതായാലും കൊഴപ്പണ്ടോ
മൂരില്ലേ പിന്നേ എത്രയ കാര്യങ്ങളൊക്കെ വെല എത്ര വരാ
വെല നിങ്ങള് വന്ന് നോക്കിം നമുക്ക് വന്ന് നോക്കീട്ട് അതിനനുസരിച്ച് സംസാരിക്കാം. പല റേറ്റിനും വരുന്നുണ്ട്. ഓഹ് അധികം വരുന്നത് അയ്മ്പത് അറുപത് ആഹ് റേറ്റിലാണ് ഇപ്പൊ പെരുന്നാളായോണ്ട് മൂരി കൊറച്ച് സ്റ്റോക്ക് ഇറങ്ങിയിട്ട്ണ്ട് ബാക്കിയുള്ളൊന്നും ഇപ്പോ വല്ലാതെ ഇറങ്ങുന്നില്ല അതാണ് പ്രഷ്ണം
ആഹ് ശരി പിന്നെ ഞാനിപ്പോ നാട്ടിലില്ല യെന്റെ സുഹ്രിത്തിനോടെ ഞാൻ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഏത് ദിവസാണ് അവരോട് വരാൻ പറയണ്ടത് ഇപ്പോ
ആഹ് നിങ്ങള് പറ്റുമെങ്കില് അടുത്ത ആഴ്ച്ചേ അടുത്ത ശനിയാഴ്ച വരാൻ പറ്റെങ്കി വരാൻ നോക്കി ഞാനിപ്പോ നിലവില് നാട്ടിലില്ലപ്പോ ഇപ്പോ വയനാട്ടിലാണ്. നാട്ടിലില്ല ആയതുകൊണ്ട് ഞാനൊരു വെള്ളിയാഴ്ച നാട്ടിൽക്ക് എത്തും. അപ്പോ നിങ്ങള് ശനിയാഴ്ച രാവിലെ ആകുമ്പത്തെന് എത്തിയാല് നമുക്ക് നോക്കാം.
പിന്നെ ഒളിയത്തിന് അറക്കുമ്പോ നമ്മള് നമുക്ക് എല്ലാർക്കും അറിയ്ണ പോൽതന്നെ അയ്നിപ്പോ മൂരിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കൊടമ്പിലോ അല്ലെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ
ഇല്ല ഇല്ല ഞമ്മൾ അയ്നായിട്ട് നോക്കിട്ടാണ് എറക്കുന്നത് കാരണം ങ്ങ സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടേ ഇങ്ങനെ ഇതിനായിട്ട് ഊഹത്തിന് കൊടുക്കാൻ പറ്റുന്ന രൂപത്തില് കറക്റ്റ് പഠിച്ചിട്ടാണ് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങൻത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല നിങ്ങള് നേരെ വന്ന് നോക്കി നിങ്ങക്ക് റേറ്റ് പറ്റുന്നുണ്ടെങ്കില് ഇങ്ങള് നേരെ വന്ന് വാങ്ങിക്കൊണ്ടോവാം വേറെ കൊഴപ്പങ്ങളോ കാര്യങ്ങളോന്നും ഉണ്ടാവില്ല
ആഹ് പിന്നെ നിങ്ങളുടെ കയ്ല് എരുമ മാത്രം ഉംഎരുമയല്ലേ പറഞ്ഞിരുന്നത്
അല്ല എരുമയല്ല എരുമെന്നും ഇപ്പൊ സ്‌റ്റോ ഇപ്പോ അല്ലാതെ തന്നെ ഇല്ല കടേല് കൊറവാണ് നമുക്ക് അധികം വരുന്നത് മൂരികളാ വരുന്നത് ബാക്കിയുള്ളൊന്നും ഇപ്പ അല്ലാതെ വെര്ന്നില്ല
പ്പോ എരുമ അല്ലെങ്കി പിന്നെ ആട് ഇണ്ടോ ആടായിട്ട്
അങ്ങനെ നോക്കുമ്പോ അതും നിലവില് കടേല് കൊറവാണ് നിങ്ങള് അത്യാവശ്യപ്പെട അത്യാവശ്യാണന്നുണ്ടെങ്കില് നമുക്ക് പുറത്ത് ഒന്നിനെ എറക്കാം ഇങ്ങക് അങ്ങനെ ആണക്കിൽ എത്രണ്ണം വേണ്ടിവരും ഏകദേശം
ഓഹ് ഞങ്ങളിപ്പോ പങ്കാളികളായിട്ട് നിൽക്കണത് ഏഴ് പേരാണ് ഉള്ളെ ഇപ്പൊ ഏഴ് പേരും അത്യാവശ്യം ഒരു നല്ല സംഖ്യ എറക്കുന്നുണ്ട് അപ്പോ ഒരു ഏയോ ആറോ ആടിനെണ് ഞങ്ങ ഉദ്ദേശിക്ക്ണത്
ആഹ് ആഹ് ആറ് നിങ്ങളെത്ര ബഡ്ജറ്റ് നിങ്ങളെത്രണ് അയ്ന് ചെലവ് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ചെലവ് നിങ്ങൾ അയ്നെ അറക്കാൻ കരുതുന്ന് ഉണ്ട്
ഞങ്ങള് മൊത്തത്തില് ഇപ്പോ ചെലവ് ഞങ്ങ കയ്ൽ സ എന്താ സ്വരൂപിച്ച സംഖ്യറിണത് ഏകദേശം അയ്മ്പതിനായിരത്തിന്റെ മേലെന്തായാലും കയും
ആഹ് അഹ് ഇങ്ങക്ക് ചെറിയ ആട്ടും കുട്ടിയാണെങ്കില് ഏതാണ്ടൊരു മൂവായിരം നാലായിരം വരും അത്യാവശ്യം വലുതൊക്കെ ആകുമ്പോൾ ഏതാണ്ട് എട്ടായിരം പന്ത്രണ്ടായിരം ആഹ് റേറ്റിൽ ആഹ് വെലയിൽ വെരുന്നെണ്ട് നിങ്ങൾക്ക് വന്നിട്ട് കണ്ട് പറ്റിയിട്ട് വാണ്ടതെടുത്ത് കൊണ്ടു പോവാ കടയില് സ്റ്റോക്ക് ഇല്ലെങ്കിലും ഞങ്ങള് പൊറത്തിന്ന് കൊറച്ച് എറക്കാൻ നോക്കാം ഓക്കെ
അ ഇപ്പ ഞപ്പൊ നിങ്ങൾക്ക് എന്താ ഏൽപ്പിച്ചാല് നിങ്ങള് അത് ഇറക്കുമതി ചെയ്യുന്നാണ് നിങ്ങൾ പറയുണത്
ആഹ് നിലവില് അവിടെ സംഭവം സാധനങ്ങളില്ല ഒന്നാമത് പ്രശ്നങ്ങൾ അതോണ്ട് കിട്ടൻ വളരെ കൊറവാണ് ആയതുകൊണ്ട് നിങ്ങളെ അപേക്ഷ പ്രകാരം ഞമ്മൾവാണെ കൊറച്ചെറക്കാം പൊറത്തിന്നെറക്കാം സ്‌റ്റോക്ക് ഞംക്ക്ങ്ങനെ വക്കലുണ്ട് ങ്ങനെ പോന്നും വേറക്ക് വെക്കലില്ല
ഏഹ്
ആട് എന്നൊക്കെ പറയുമ്പോ പൊതുവെ ആരും കൊണ്ടാവാത്തതാണ് ആടൊന്നും പൊതുവെ ആരും എടുക്കലില്ല പൊതുവെയി ഉള്ഹിയത്തിനൊക്കെ അധികം മുരിയും അങ്ങനത്തൊക്കെയാണ് കൊണ്ട് പോകാറ്
അപ്പ അതായിട്ട് കൊറച്ച് അത് കുറച്ച് ഇറക്കിക്കാണ്
ഏഹ് നിങ്ങള് എപ്പോഴാണ് കാണാൻ പറ്റന്ന് പറയുന്നത്
ശനിയാഴ്ച ഏതാണ്ട് ഒരു ഒമ്പത് മണിയാവുമ്പോത്തനേ മേലാറ്റൂര് എത്തിയാൽ നമുക്ക് കാണാൻ പറ്റും ആഹ് കൂട്ടുകാരനെ ആഹ് കൂട്ടുകാരനെ വിളിച്ചിട്ട് അന്ന് ഓന് കാണോന്ന് നോക്ക എന്നിട്ട് അവരോട് ഏതാണ്ട് ഒമ്പത് മണിയാവുമ്പ മേലാറ്റുർ അങ്ങാടി എത്താൻ പറഞ്ഞാൽ മതി ഞാൻ അവിടെണ്ടാവും
ഞാന് വിളിച്ച കാര്യങ്ങളൊക്കെ പറയ കഴിയട ഞാനോക്കേ പരസ്പര വിളിച്ച സംസാരിച്ചിട്ടില്ല
ആഹ് ആ ഇങ്ങള് ഏതായാലും അന്ന് വരാൻ നോക്കി അന്ന് വരാൻ പറ്റുകവാണെങ്കില് നി വിളിച്ചിട്ട് അറിയിച്ചാൽ മതി അന്ന് മൂരി ഇവിടെ കടയിലുണ്ടാവും മറ്റേ ആടിന്റെ വിഷയമാണെങ്കിൽ നിങ്ങള ഒന്നും കൂടി വിളിക്കണം ഇതു കിഞ്ഞട്ട് ഒന്ന കൂടി വിളിക്കുകണ്ട എന്നാല നമക്ക് ഒന്ന് ഉറ ഇപ്പ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഉറപ്പു തന്നാലേ ഞക്ക് അവിടുക്ക് അവിടുന്ന് വേറെ കടിയിൽന്ന് വാങ്ങാൻ പറ്റുള്ളൂ ഞങ്ങൾ പരമാവധി വില കുറച്ച് ഇങ്ങക്ക് അതെ
ഏതായാലും ശരിയായി വരുന്നുള്ളല്ലോ പൈസ പണ എന്താ റെഡിയാക്കി ശരിയാക്കി ഇച്ചിട്ടുണ്ട് അപ്പൊ
ആഹ് പൈസയുടെ വിഷയം പൈസയുടെ വിഷയം കൊഴപ്പമില്ല ഞങ്ങള് വാങ്ങിട്ട് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിട്ട് പൈസ അടച്ചാ മതി നമ്മ അങ്ങനെ സൗകര്യം കൊടുക്കും ണ്ട് ഇപ്പ ഒന്നാമത് ഇത് വരുമ്പോളേ ഒന്നായി ആൾ വാങ്ങുമ്പോ തരാതെ കുറച്ച് കഴിഞ്ഞിട്ട് പൈസ തരുന്ന രൂപത്തിൽ ഞമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള് പൈസയും ഫുള് പൈസയും ഇപ്പ തരണ്ട
ആഹ ശരി പിന്നെ
ഒരു ഒമ്പത് മണിയകുത്തേന് ഏതാണ്ട് എത്താ നോക്കും
അങ്ങെ മേലാറ്റുര് അങ്ങാടി വന്ന് നിങ്ങ കാണാൻ കഴിയന്ന് പറല്ലോ അപ്പൊ എന്റെ ഒരു സുഹൃത്തിന് ഒഴിവുണ്ട് അപ്പൊ ഇന്ന് പറ്റോ
ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോ അട ഞാൻ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി വന്നായിരുന്നു അപ്പോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങ ശനിയാഴ്ച വരും ഇല്ല എങ്കിൽ ശനിയാഴ്ച നിങ്ങളുടെ കൂട്ടുകാരന് ഒഴിവില്ല എങ്കില് ഏതാണ്ട് ഞായറോ തിങ്കളൊക്കെ ഞാൻ നാട്ടിലുണ്ടാവും നിങ്ങക്ക് പറ്റുന്ന സമയത്ത് വരാൻ നോക്കി ഞാനിപ്പോ നിലവിൽ വയാനടാണ് വയനാട് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോന്നതാണ് അപ്പൊ എനിക്കിപ്പോ നിലവില അങ്ങോട്ട് ഒത്താൻ കഴിയൂല
ആഹ ശരി ആ പിന്നെ ഇപ്പോ ഞങ്ങള് സാധ എന്താ ഒരു മൃഗത്തി വാങ്ങിയാല് അതിന് വീട്ടിലെത്തിക്കുന്നതിന്റെ ചെലവെല്ലാം നിങ്ങൾ ഏറ്റെടുക്കോ അതോ ഞങ്ങളന്നെ വീട്ടില്
ആഹ് അത് ഞങ്ങളുടെ കടയിലുള്ള വണ്ടിയില് ആ ഞങ്ങളുടെ കടയിലുള്ള വണ്ടിയില് ഒരു ചുറ്റളവില് ഫ്രീ ആയി തന്നെ വെറുതേനെ നമ്മൾ എത്തിച്ചു കൊടുക്കും അതില് കൂട്തലാണെങ്കില് നമ്മള് ഓരോ കിലോമീറ്റർനും ചെറിയ പൈസ ഈടാക്കുന്നുണ്ട് അങ്ങനേണെ ഇങ്ങള് പറയ്ന്ന സ്ഥലത്ത്ക്ക് ഞങ്ങള് എത്തിച്ചെരും കടയില്ള്ള വണ്ടീ തന്നെ എത്തിച്ച് തരും അങ്ങോട്ട്
ഇപ്പ ഞങ്ങള് വിളിക്കുന്നത് കിയാറ്റൂര് ഭാഗത്ത്ന്നാണ് കിയാറ്റൂര് മേലാറ്റിന്റെ അടുത്താണല്ലോ
ആഹ്
അപ്പൊ
ആഹ് തിയാറ്റർ തിയാറ്ററ് ഭാഗത്തൊക്കെ ഞമ്മള് വെറ്തനെ എത്തിച്ചരും വേറെ പൈസ ചെലവുകളൊന്നുല്ല
ആഹ്
ആഹ് ശെരി ഇങ്ങള് കണ്ട് പറ്റീട്ട് ഇവിടെ മൂരികള് കൊറെ സ്റ്റോക്ക്ണ്ട് ഇങ്ങക്ക് അത് വാണങ്കി എടുക്കാം അല്ലാങ്കി ആട് വേണങ്കില് ഇപ്പൊ രണ്ടീസം കഴിഞ്ഞട്ടൊന്ന് വിൾച്ചാണ്ട് ഒറപ്പ് പറയാണെങ്കല് ശെനിയാഴ് ആവ്മ്പത്തിന് ഞങ്ങള് സാധനങ്ങളെല്ലാം എത്തിച്ചരാ
പിന്നെ ഈ പെരുന്നാള് ഇപ്പോ ഏകദേശം ഇനിയും ഇരുപത് ദിവസണ്ടല്ലോ
ആഹ്
അപ്പോ മൃഗങ്ങളെ വാങ്ങുമ്പോ അവർക്ക്ള്ള ഭക്ഷണം തീറ്റ കന്ന് കാലി തീറ്റൊക്കെ ഞങ്ങക്ക് ലഭിക്കും കാരണം ഈ ഇരുപത് ദിവസത്തിനുള്ളിൽക്ക് ഇനി വെറും ഇനി വീട്ടിലെത്തിക്കുമ്പോ വെറും നാലോ അഞ്ചോ ദിവസങ്ങൾ മാത്രോള്ളു ഇണ്ടാവാ അപ്പോ അതിനായിട്ട് നമ്മള് കന്ന്ത്താ കന്ന് കാലി തീറ്റ വാങ്ങാറിണത്
ആ അത് ഞമ്മളെ കടേന്ന് പൊ ആഹ് അത് നമ്മളെ കടേന്ന് ഇണ്ടാവില്ല അത് ഇങ്ങള് നോക്കേണ്ടി വരും ഈ തീറ്റന്നെ കൊടുക്കണെന്നില്ലല്ലോ വല്ലാ ഉം പാടത്തോ പറമ്പിലോ പോയിട്ട് പുല്ല് കൊടുത്താലും മതിയാവും തീറ്റന്നെ കൊടുക്കണന്ന്ല്ലല്ലോ ഏത് ഇത് കൊടുത്താലും പുല്ലോ ഏതെങ്കിലും കൊട്ത്താലും കൊഴപ്പൊന്നുല്ല അമ്മ ഐനെ കൊർച്ച് സമത്ത്ക്ണ്ടാവൂല അമ്മ പൈസ കൈമാറിയാല് പിന്നെ ഐന്റെ ഫുഡ് ഐന്റെ തീറ്റേം കാര്യങ്ങളും നിങ്ങള് നോക്കേണ്ടി വരും
ആഹ് പക്ഷെ പ്രശ്നെന്തേച്ചാല് ഞങ്ങളിപ്പൊ അങ്ങളെന്താ അങ്ങാടിൻ്റെ അട്ത്താട്ടാണ് ഞങ്ങളെ താമസം വരുന്നേ ഇപ്പൊ തൊട്ടടുത്ത് ഭാഗങ്ങളിലൊന്നും ഇതേപോലെ പുല്ല് ലഭിക്കുന്ന പ്രദേശങ്ങളില്ല പിന്നെ ഈ നാല് ദിവസത്തിന് വേണ്ടി മാത്രം ഞങ്ങള് ഇത്പോലെ എന്താ വൈക്കോല് വാങ്ങാന്നറിയുമ്പോ അത് കൊറഞ്ഞ വെലക്കൊന്നും നമുക്ക് പെട്ടെന്ന് വൈക്കോല് കിട്ടൂല
ആഹ് ആഹ് ആഹ് ആഹ് അത്കയ്യൂല അത് ഞങ്ങളെ കടീല് വൈക്കോല് ഇണ്ടാകും കൊർച്ച് നിലവില്ണ്ടാകും കൊർച്ച് ആ ഇള്ളതിൽ നിന്നും നിങ്ങക്ക് പൈസ കൊട്ത്ത് വാണെങ്കി കൊർച്ച് വാങ്ങാ ഐന് ഒരു കിലോന് ഏതാണ്ട് ഐമ്പത് രൂ രൂപേറ്റെ വെര്ന്നത് അത് നിങ്ങക്ക് എത്രെച്ചാ ഇഷ്ടമുള്ള രൂപത്തില് വങ്ങ്യാ മതി
ഏതായാലും ഇപ്പൊ ഞാന് സുഹൃത്താളോടൊക്കൊന്ന് അന്വേഷിച്ച്ട്ടെ വിളിക്കാം നിങ്ങളാ ന്താന്. വിളിക്കണ്ടെന്ന്. വൈകുന്നേരത്തിന് മുമ്പായിട്ട്.
ആഹ്
ആഹ്. ന്നാ ശെരി.
ആഹ് നിങ്ങൾ പറഞ്ഞതേ മറ്റേ മൂന്ന് രണ്ടീസം കയ്ഞ്ഞിട്ട് ആടിന്റെ വിഷയൊന്ന് അറിയിക്കാേണ്ടി. ആട് മാണെന്ന്ണ്ടെങ്കില് ഞങ്ങക്കതൊന്ന് സാനം വാങ്ങീട്ട് ഇങ്ങട്ടെ ത്തിക്കണം. അപ്പൊ ശനിയാഴ്ച എത്രാന്ന്ണ്ടെങ്കില് രണ്ടീസം കഴിഞ്ഞിട്ട് ങ്ങള് ങ്ങള് പറയാ. അ റീച്ചാലാ അ ള്ളൂ. ഓക്കെ
ആഹ്. ഞങ്ങളറീക്കാം. സുത്രാ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് അറിയിക്കാം.
ആഹ് ഓക്കെ ഓക്കെ
ഉം
താങ്ക് യൂ